ക്കാവോ ആഹ് കേൾക്കുന്നുണ്ടോ ഉം എന്ത വിശേഷങ്ങളൊക്കെ.
ഇപ്പം നല്ല വിശേഷങ്ങളാണ്.
ഉം മഴണ്ടോ അവിടെ
ഇല്ലല്ല ഭയങ്കര വെയിലാണ്.
ആഹ് മഴ പെയ്തിട്ടുണ്ടോ ഇന്ന് ഉച്ചക്ക് ഇവിടനല്ല മഴ പെഴ്ത്ണ്.
ഊം ഇതെവിടെണ് സ്ഥലം.
ഉം ഇത് ഉം ഫുഡ് കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ കയിച്ചു.
ആഹ് എന്തായിരുന്നു. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ വെള്ളിയാഴ്ച ആവുമ്പോ.
ഇല്ലല്ല സാധാ ചോറും മീനും ഇണ്ടെയ്നിം
ഉം മീൻ ഇണ്ടായിരുന്നോ ആഹ് മീൻ കിട്ടാറുണ്ടോ?
ഓഹ് കിട്ടാറുണ്ട്.
ഏഹ് വണ്ടി വരലാ അതോ പോയി വാങ്ങല ടൗണിൽ പോയി.
ഇല്ല അതില്ലാണ്ട് ഇങ്ങനും പോകാറുണ്ട് അപ്പൊ അവ്ട്ന്ന് മാങ്ങല
ഏഹ് പിന്നെന്താ ഉച്ചയ്ക്ക് കെടക്കാറുണ്ടോ ഫുഡൊക്കെ കഴിച്ച് അവ്ട്ന്ന് കെടക്കോ
ഏഹേ ഇല്ലല്ല
ഏഹ്
എങ്ങനെ
ഭക്ഷണം കഴിച്ചോ ചോയ്ച്ചാ
ഇല്ല ഞാന് കയ്ച്ചിട്ടില്ല ന്ന്പ്പോ നോമ്പ് ഇണ്ടായിരുന്നു
നാട്ടിലാ ഉം
അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരത്തിന് നോക്കണം എന്തെങ്കിലു ഇണ്ടാക്കണം ഉം റെയ്ജിന്റെ പ്രശ്നണ്ട്ല്ലേ കട്ടാകുന്നുണ്ടോ
ഏഹ്
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ വീട്ട്തന്നെ അന്റെ വീട്ടില് ആരൊക്കെണ്ട് ആഹ് ഹൗസ് വൈഫായിട്ടന്നെ ആണ്
ന്റെ വീട്ടില് രണ്ടേട്ടന്മാരും ഒരേട്ടത്തിയുള്ളു ഒരനിയനും മാ
ഏഹ്
പഠിക്കാണോ
ആഹ് പഠിത്തം കഴിഞ്ഞി ഞ്ഞിക്കണ്
ഹലോ ഹലോ
പോയിട്ടില്ല
പി എ സി യോ
അല്ലല്ല ഡിസൈനിങ് സ്റ്റിച്ചിങ്ങ് ണ്ടല്ലോ
സ്റ്റിച്ചിങ്ങിനാ ഓഹ്
ആഹ് അത് പട്ച്ചീന്
ഫേഷൻ ഡിസൈനിങ്ങാ ഓഹ് അതിപ്പോ എത്ര വർഷായിരുന്നു രണ്ട് വർഷാ പഠിക്കണ്ടേ ഒരു വർഷോ
അത് മൂന്ന് മാസ്ത്തിന്റെ കോഴ്സേനി അമ്മള് അവിടെ ഏഹ്
ഏഹ്
അവിടന്നെ വർക്കെയ്തതാണ് ഒരു കൊല്ലം
അഹ് ആഹ്
എ ചെ
അവിടുന്നെ പഠിക്കുന്നോട്ത്തന്നെ വർക്കും ചെയ്യാം
ആഹ് അതെ യതെ
ഏഹ് അപ്പൊ ഇനിയിപ്പോ വേറെയെവിടുത്തിക്കെങ്കിലും കിട്ടാൻ ട്രെയിനിങ് കഴിഞ്ഞത്ർഞ്ഞേ ഇനിയിപ്പോ വേറെ എവിടെങ്കിലും കേറാൻ വേണ്ടിയിട്ടോ
ആഹ് വേറെ നോക്കണം കിട്ടീട്ടില്ല ഉം ജ്ജവിട നിക്ക് അനക്കിതറിയോ പിന്നെന്തൊക്കെയാണ്
വേറെ എന്തൊക്കെയാ
അട മഴ
പൂണ മഴ എന്താ അറിയ ക്ക് മഴ നല്ല രീതിലൊന്ന് പെയ്തിട്ടുണ്ട് പിയിലാണ് കാലാവസ്ഥ ച്ചം മാറി പറഞ്ഞൊണ്ടാണ് ചിലപ്പം മഴണ്ട് ഇപ്പ മൂടി നിക്കലായിരുന്നു ഇപ്പ കൊറച്ച മുന്നേ ഇപ്പ നല്ല വെയില ഇറക്കണ്ട്
ഓഹ്
നല്ല രീതിൽ വേണം നല്ല വല്ല രീതിൽ മായെ കിട്ടീട്ടല്ലല്ലോ
ആഹ് ആഹ്
പിന്നെ വേറെന്താ ചെടിയൊക്കെണ്ടോ വീട്ടില്
ആഹ് ചെടികള് നമ്മള് ഇവിടുന്ന് ആഹ്
ചെടികളോ
ആഹ് റോസ് റോസ് ഐറ്റംസ് പിന്നെ ബുഷ
അതെ അതെ ഓഹ് ഓഹ്
അതെ അതെ
റോസൊക്കെ ഇപ്പ അയിനി ഇപ്പ പൂവ്ടുന്നുണ്ട് ഇപ്പൊ മഴയാവുമ്പോ പ റ്റ ഒടിയൂല ലെ
ആഹ് അതന്നെ അതന്നെ മഴ ആവുമ്പോളേ
ഉം മഴ ആകുമ്പോ ഒന്ന് തന്ന അതെ അതെ ഇവിടെ ഉണ്ട് ചെടികള ഉണ്ട് പക്ഷേ ഇലച്ചെടികളണോള്ളൂ ഉള്ള പക്ഷെ ഏ നമ്മള് പൂവില്ലത് വല രീതിയിലൊന്നും ഇല്ല കാരണം അത് നല്ല രീതിയിൽ വെയിലും വേണ്ടേ
ആ
അപ്പൊ ഇവിടെപ്പോ അങ്ങനെ വെയില ഇല്ലാത്ത സ്ഥലാണ് കാരണം മരങ്ങള ഇല്ലതോണ്ടെ അപ്പൊ ഇലച്ചെടി അ പിന്നെ വെയിലിന്റെ ആവശ്യം ഇല്ല ഉ
ഓ
അപ്പ പിന്നെപ്പ ഇ വെള്ളവും വെളം പറഞ്ഞതി അങ്ങനെയ വേണം നോക്കുക നമുക്ക് നിങ്ങളാണ് ഉണ്ടാക്കാറ്
ആഹ ഞങ്ങള് ഉവിടന്നെ ഉണ്ടെങ്കില്
ആഹ
ൾ ചട്ടിയിലൊക്കെ കുഴിച്ചിട്ടില്ലയന്
ആഹ ചട്ടീല്ലെന്നേ ഒക്കള്ളേ
ഉം
ചട്ടിയിലാണ് അകത്തുണ്ട് ചട്ടിൽ പുറത്തുണ്ട് എല്ലാടത്തുണ്ട്
ഉം ഉം
അതിനന്ന് വലിയ താല്പര്യംല്ല ഉമ്മ ഉണ്ടാക്കും നല്ല രീതിയിൽ ഉമ്മ ഉണ്ടാക്കും ഉമ്മ തന്നെ നോക്കല് അപ്പൊ ഇല്ലാഞാ പിന്നെ വെള്ളം പറന്നെടുക്കുക അതിനൊക്കെ വ അല്ലാതൊന്ന് നോക്കിയി
ഓ ഓ കൃഷി ഐറ്റംസ് ഒക്കെ ഉണ്ടോ
നോക്കുകവാണെങ്കിൽ ഇല്ല കൃഷിയായിട്ടൊന്നുല്ല വായ മുരിങ്ങ ചേന ചേമ്പ് ആ രീതിയിലൊക്കെന്നെ ഉള്ളൂ അല്ലാത്തൊന്നും ഇല്ല. പച്ചമുളക് ചീര അങ്ങനെയൊക്കെ അതിനുള്ള സ്ഥലങ്ങൾ തന്നെയള്ള സ്ഥലം സൗ ഇ കുറവാണ് അപ്പൊ അല്ല
ഓ നമ്മളോടെ നമ്മളോട് പിന്നെ വല്യ ചക്ക മാങ്ങയിം ഇതൊക്കെ ഇണ്ടായിട്ട
ആഹ
മാങ്ങണ്ട് കടിച്ചെക്കണ്ട് അങ്ങനത്തെ ഐറ്റംസ്
ആഹ മാങ്ങിയൊക്കെ ഉണ്ടായിനോ അതിനെക്കുറി
ഓ മാങ്ങ നല്ലോണം കിട്ടീട്ടുണ്ട് ഞാൻ കൊറെ ചീഞ് വിഗും ചെയ്യും
ഹേ ന്നാ ഇക്കുറി വെട് ത്ത്‌ന്ന് വെല്ല്യ മാങ്ങാ കിട്ടിയിട്ടില്ല കാരണം ഇത് ഒന്നരാടെ ണ്ടാവോള്ളൂ നല്ല രീതിയില്ണ്ടാവുമ്പോ നല്ല രീതിയില്ണ്ടാവും റ്റേ വർഷം കൊറവാകും പത്ത് പതിനഞ്ച് മാങ്ങ മാത്രം പി ഇഞ് അട്ത്ത വർഷത്തിന് നല്ല രീതിയില് ണ്ടാവും അങ്ങനെ ഇവെട്ത്തെ മൂച്ചീന്റെ ത്
ഓ
ച ഉം പിന്നെ ചക്കയ്ണ്ട് ചക്കയും കൊറവെന്നെണ് ഇക്കൂറി പിന്നെ പൊതുവേ നല്ല ഉണ്ട്ന്ന് പറ തെന്നെ പഷേ ഇപെടെ കൊറവാ നല്ലോം മാങ്യിം ചക്കക്കെ നല്ല ഇല്ല ഇണ്ടായിട്ട്ണ്ട് അറിനേക്കാ പക്ഷെ അങ്ങക്ക് നല്ല പഞ്ചം വന്നിട്ടില്ല കാരണം എല്ലായിടത്ത്‌ന്നും കിട്ടും വെടെല്ലെങ്കിലും ഒരുപാട് കിട്ടുന്നുണ്ട്
പിന്നെ വേറെന്തൊക്കെ വെയ്കു നേരം ചായട്ക്കാറുണ്ടോ
ഓ വെയ്കുന്നേരം ചായ കുടിക്കാറ്ണ്ട്
ഉം ന്താ സ്നാക്സോ ഇണ്ടാക്കാറോ അതോ വാങ്ങലോ ബേക്കറിയോ
നമ്മള് പൊറ്ത്തുന്നും വാങ്ങും ചെയ്യും ഇബെടെ ണ്ടാക്കലൊക്കെ ണ്ട് എട്കെട്ക്ക്
ഏ കുട്ടികള് ആഹ് അതന്നെ മറ്റ റ്റിലാറേ സുഖം കാരണം എല്ലാം കണക്കെ ന്നെണ് ന്നാല് പ്പപന്ത്രണ്ട് രൂപയി പയ്നഞ്ചോ പയ്നഞ്ചാ യിട്ടുണ്ട്ലെ
ആഹ് അതെ അതെ അതെ സാധനത്തിനൊക്കെ വെല കൂട്തലാ
വെല കൂടിയിട്ട്ണ്ട് അഹ് ഗ്യാസിന്റെ ആ ഒര് ഇഷു വന്നപ്പാണ് കൂടിയതാണ് പിന്നെ പ്പോ കൊറ്ഞ്ട്ടുല്ല ആ ഒരു റ്റ്ലെ ന്നെ പോവാണ് ന്നാലും ആളുകള് വാങ്‌ന്ണ്ട് ട്ടോ വെടിം കൊണ്ട് രും എട്ക്ക് കൊണ്ട് രും എട്ക്ണ്ടാക്കും അങ്ങൻത്തെതന്നെ
ഉം പിന്നെ വേറെ ന്തെക്കെ എങ്ങനെ ഒരുമിച്ചാ ഫുഡ് ഒരുമിച്ച് വക്കലാ അതോ രാത്രി പിന്നിം ചപ്പാത്തി ണ്ടാക്കല്ണ്ടോ എങ്ങനെയാ
അല്ലല്ല നമ്മള് വെടെ രാവിലെ ന്നെ ഒരുമിച്ചല്ലതും രാത്രിയക്ള്ളത് വരെ ണ്ടാ
രണ്ട് നേരം ക്കെക്കാരം ആഹ് ആഹ് അല്ല പിന്നെ എങ്ങ്നെച്ച പ്പ അതിന്റെ അങ്ങനൊന്ന് ണ്ടാവില്ല ഷുഗറ് ല്ലോരോ അങ്ങനൊന്നുംണ്ടാവുലാ അപ്പ പിന്ന പ്രശനൊന്നും ണ്ടാവുല്ല
അങ്ങനെന്നും ഇല്ലല്ല അങ്ങനൊന്നും പ്രശ്നല്ല
ആഹ് മറ്റേത് റ്ഞ വെക്കുന്നേരം പിന്നേം വാണം തൊട്ങ്ങാ ചപ്പാത്തി ആയിട്ട് ണ്ടാക്കാണെങ്കിലയ്ക് അതും വാണ്ടിയെരുംനോക്ക്അ
അതെ അതെ അതെ അതെ
ഉം പിന്നെ അവര്ക്ക് ത്താത്താര്ക്ക് കുട്ടികള്ണ്ടോ മേരേജ് കഴിഞ്ഞോരാ
ആഹ് ഓലൊക്കെ കല്യാണം കഴിഞ് ഒര് കുട്ടിയാള്ണ്ട് രണ്ടാൾക്കും രണ്ടേട്ടത്തിയാളാ
ഏഹ് പ്പ വീട്ടിലെന്നെയാണോ
ആഹ് വെല്ല്യോള് വീട്ട്ല്ണ്ട്
ഏഹ് അപ്പൊ ചേർക്കാനായിട്ട്ണ്ടാവുലലെ സ്കൂള്ല് അലൊ വെട്ന്നും പോവേ
ആഹ് ഓന് മൂന്ന് വയസ്സ് ആയിട്ടൊള്ളൂ
ഏഹ് അത്ര ആയിട്ടോള്ളൂ ഏഹ് അപ്പൊ അടുത്തന്നാണോ മാരേജ് അടുത്തോട്ടെന്നെ ആണോ ചെയ്തെ മാരേജ് കഴിഞ്ഞെ
അല്ലല്ല ഓല് നിക്കാൻ വന്നതാ
ഏഹ് അല്ല ഇപ്പൊ കൊഴപ്പൊന്നുല്ലല്ലോ സ്കൂളും മദ്രസേം ഒന്നുമില്ലാഞ്ഞാ പിന്നെ കൊഴപ്പൊന്നുല്ലല്ലൊ വെര്നേന്
ആഹ് അതെ അതെ അതെ അതെ
ഉം
അപ്പൊ മ റ്റാ ള് വന്നിട്ട്ണ്ടാവുല്ല അവര് ചെറിയ ആളാ
ഓള് വന്ന് പോയി മോളല്ല രണ്ടും ആങ്കുട്യോളെന്നെ
ആ നെന്നെ ഓഹ് പിന്നെ വേറെന്താന്നാ ശ രി ന്നാ ഞാൻ പിന്നെ വിളിക്കാ
ആഹ് ഓക്കേ ഓക്കെ
ആഹ് ന്നാശരി